ഹലോ.
ഹലോ
ആഹ്, എന്തൊക്കെയൊണ്ട് ആ കേക്ക്ണ്ട് എന്തൊക്കെയണ്ട് സുഖല്ലേ?
സുഖാണ് ന്താ വർത്താനം ഫുഡ് കഴിച്ചോ?
ഫുഡ് കഴിച്ചിട്ടില്ല, കഴിക്കാനാവണേള്ളൂ ഇയാള് കഴിച്ചോ?
ഇല്ലല്ല ന്താ ഫുഡ്?
ഫുഡ് സാദാ ചോറ് ബിരിയാണിണ്ട്.
ആഹ് വെള്ളിയാഴ്ച ആയൊണ്ട്ലെ ഉം.
ബോ
എന്നനാ മക്കളൊക്കെ?
മക്കളൊക്കെ താ വിടെ കളിക്ക്ണ്താ.
ആഹ് ഫുഡൊക്കെ കഴിച്ചില്ലേ കുട്ടിയാ ളൊക്കെ കഴിച്ചോ?
വര് വൈകി ട്ടൊന്നു കഴിച്ചു ഇനി കെടക്കുമ്പന്തേലും കൊടുക്കണം.
ആഹ് ആഹ് എത്രയിലാ പഠിക്കണ് ണ്ടോ കുട്ടിയാള്?
ആ ആ ഒരാള് അഞ്ചാം ക്ലാസ്സില് ഒരാള് മൂന്നില്.
ഏ
അവടെള്ളോരോ?
ഇവടെ ഒരാള് ഏഴില് ഒരാള് ഒന്നില്.
അയ്ശരി.
മ് എ മൊഖോം.
ആഹ് രണ്ടാളന്നെ.
ആഹ്
ഒരു മോളും ഒരു മോനും
ആഹ് ഇബടെ രണ്ടും ബോയിയാ
അയ് ശെരി
ഉം
നീ അവിടെ ഫുഡ് കഴിച്ച് കെടക്കാനായോ?
ഇല്ലെ ഞാനങ്ങനെ
നേരത്തെ കെടക്കുനോയ്യ്ക്ക?
ഉംഹ്
നേരെത്തെ കെട്ക്കോ?
ഇല്ലെ പത്ത് പയിനൊന്ന് പയിനൊന്നണിക്കാവും
എഹ്
നിങ്ങളോ?
ആഹ ഇവടിം അങ്ങെനെന്നെ
ആഹ് ഹസ്ബൻന്റ്വ്ടെണ്ടോ?
ഇല്ല്യ ഇപ്പെല്ല്യ പോയി ഇണ്ടായിരുന്നു പോയി
ആഹാ ഗെൾഫിലേനു?
ആഹ് ആഹാ ഗെൾഫില
ആഹ് ആഹാ വ്ടെ നാട്ട്ലാ?
അയ് ശെരി
എന്താന്നെട്ട് ഇവ്ടെ ഷോപ്പ്
അഹ് ശെരി
റെഡിമേഡ് ഷോപ്പ്
അഹ് ശെരി മ് ഇന്നിട്ടിങ്ങെള് മാത്രാണോ വീട്ടില്?
അല്ല ഇമ്മിംപ്പിണ്ട്
അയ് ശെരി പിന്നെ വേറെന്തെക്കെന്നിട്ട് മക്കളൊക്കെ പഠിപ്പ് കഴിഞ്ഞതാണോ?
ആഹ്.. മക്കളല്ലേ ആ പഠിപ്പൊക്കെ കയിഞ്ഞു ഇഞ്ഞിപ്പൊ നാളെ ക്ലാസ്ണ്ട് അവർക്ക്ണ്ടൊ നാളെ?
ഇല്ല്യല്ല്യ ഇവർക്കില്ല ശനിയാഴ്ച ലീവാ
ആഹ് ഇവര്ക്കു നാളെ ഒരാക്ക് ക്ലാസ്ണ്ട്
അഹ് ശെരി ആ എന്താ ഗവൺമെന്റ് സ്കൂൾള്ളല്ലേ?
എല്ല പ്രൈവറ്റിലാണ് ഒരാള് ഒരാള് ഗവൺമെന്റാന്ന്
ആഹ മൂത്താള് ചെറിയാളാവൂലെ പ്രൈവറ്റില് ഉംഹ്
ചെറിയാളും പ്രൈവറ്റിലാണ് എന്ത്?
അവർക്ക് ശനിയാഴ്ച ക്ലാസ്ണ്ടെല്ലോന്ന് പറയാ
ആഹ് ണ്ട്ണ്ട്
ആഹ് രണ്ടാശെനി മാത്രല്ലെ ലീവൊള്ളൂ?
ആഹ് ആഹ് ര ണ്ടാശെനി മാത്രേ ലീവൊള്ളുവ്ടെ അങ്ങനെ അങ്ങെനെയാണ്പ്പൊ ഇഞ്പ്പൊ മാറോ എന്താവാവോ
ഉഹ്മ് പഠിക്കാനൊക്കെന്താപാട് കൊഴപ്പൊന്നുല്ലല്ലോ?
കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണു
അങ്ങനെ പോണു
ഇത്ങ്ങനെ ഞമ്മള്ങ്ങനെ എമിച്ചെണം ന്നാലിങ്ങനെ ഉഹ് ഇഹേ ഇഹേ ഏഹേ എ എല്ലാല്ല
അങ്ങനെ അങ്ങനെ
വേറെന്താ ട്രിപ്പൊക്കെ പോവോ?
ട്രിപ്പേച്ച് എട എടക്ക് പോവും. എപ്പഴേലൊക്കെ പോവാറ്ണ്ട്.
വെരൂലേ എങ്ങനെ വണ്ണിയർ കൂടുമ്പള വെര്ല്.
ആഹ്, ചെൽപ്പോ അഞ്ചാറ് മാസത്ത് രണ്ടു മൂന്ന് പ്രാഷായിട്ടാറേഴെ ട്ടുമാസം ഒക്കാവുമ്പോ വെരാറ്ണ്ട്. ആദ്യം പോയി രണ്ടേമുക്കാല് മൂന്ന് കൊല്ലം കഴിഞ്ഞ് വന്നു. ആ ആടവെക്ക് ഉം.
അവ്ട ഷോപ്പിലാണ്.
ആഹ്, ന്നെ
അഅ് വയ്യാഞ്ഞിട്ട് കാലോണ്ടൊക്കെ സുവയ്യാഞ്ഞിട്ട് വന്നതായിര്ന്നു. ഏഹ് ഇല്ല്യ പോയിട്ടില്ല്യ. ഇല്ല്യ, ഇല്ല്യ പാസ്പോട്ടൊക്കെ എട്ത്ത്. കാലോണ്ട് കാൽന് സുഖല്ലായ്നു. മുട്ടിനെ മു മുട്ട് വേദനായ കാര്ണം വന്നേനി. ആഹ്പ്പൊ കൊഴപ്പല്ല്യ. പേതായി വെര്ണു. ഉം ഇല്ലെ പോയിട്ടില്ലേ പോ പാസ്പോർട്ടൊക്കെട്ത്ത്ണ് പോയിട്ടൊന്നുല്ല്യ. ഉം.
ഇനിയിപ്പോ രണ്ടാളും പോവുവാണെ കുട്ട്യാളായിട്ടക്കാ പോവണ്ടല്ലേ.
ആഹ്, ആഹ് ആഹ് ചെലവ് കൂടും.
അഹ്, വേറെന്നാ?
വേറെന്ത് സുഖാണ്. എന്താ രാത്രിക്കെന്താ ഫുഡ്? ഇവടെ ഉമ്മ ഉപ്പല്ല്യ ഉമ്മ പിന്നെ മൂത്തച്ചി ഏട്ടന്റെ ഭാര്യാ ഓരെ മക്കള്, ന്റെ മക്കളും പിന്നെവര് ആണുങ്ങള് രണ്ടാളും ഗൾഫ് ലാ
ഏഹ്. അപ്പോ ഓൽക്ക് മക്കളില്ലേ?
ആഹ് അവർക്ക് രണ്ടാൾണ്ട്. ഇതേപോലെന്നെ മൂത്ത ആണും രണ്ടാമത്തെ പെങ്കുട്ടിം. രണ്ടു മക്കളന്നെ ആഹ്
ണ്ടാവുല്ലേ സെയിം സ്കൂൾളെന്നെ.
ആഹ്. അല്ല മോനെ രണ്ടാളും മക്കള് മൂത്തോര് രണ്ടാളും സ്കൂൾളാണ്. പെങ്കുട്ട്യള് രണ്ടാളും ഒരു സ്കൂൾലാണ്. ഓര്വ്ടെ തന്നെര്ന്ന് മാറിയതാണ്പ്പോ അഞ്ച്ഏഴൊക്കേണ്. അപ്പൊ ക്ലാസ്സ്‌ മാറിയതാണ്. ആഹ്
പതപർപ്പിച്ചല്ല എഹ്
ഉം. അസ് നേര്ത്തെവെര്ല്ലേ. ഷോപ്പ് വേഗം
ആ ഏ എ ഷോപ്പടയ്ക്കണെങ്കിലൊക്കെ പയ്നൊന്നണ്യാവും, പ്പ ഫുഡയ്ക്കാ വെരുപ്പോ. ന്നട്ട് പിന്നെ പോവു വടട്ത്താ ഷോപ്പ്.
അ അയ്ശെരി അഇപ്പ വന്ന് കഴിക്കാവുല്ലേ? ആഹ്. ആഹ്, എന്താ ചോറന്നെണോ? ചപ്പാത്തിണ്ടാക്കോ?
ഏഹേ ചപ്പാത്തി ല്ല ചോറില്ല ചോറയ്ക്കൂലാ ഓട്സ് ച പാത്തി പിന്നെ ങ്ങനെ രാ രായിറ്റൊക്കെ അപ്പൊക്കെ ചുടും.
ഷുഗറങ്ങനെന്തെണ്ടാ?
ഏഹ്, ഒന്നുല്ല്യ നെ എല്ലാരു അങ്ങനെ. ആഹ്, എല്ലാരും പൊതുവെ അങ്ങനെന്നെ രാത്രി ചോറങ്ങനെ കഴി
ആഹ് അഅ് ശെരിയാന്ന് രാത്രി ചോറ് നല്ലോന്നല്ല.
ഉം, അപ്പങ്ങനെ കഴിക്കും. ആഹ് നേര്ത്തെവന്ന് കഴിക്കും. ഉം ഞങ്ങള്പ്പോ ഏകദേശം കഴി ക്കാന്ള്ള ടൈമായി. ഞാപ്പൊ ചുട്ടോണ്ടിര്ക്കാണ്. ആ ടൈമ്‌ന് ഉം
ഉം. എന്താ ഗോതം ആഹ്, ആഹ് രായി ദോഷ എല്ലാരും അതന്നാ കഴിക്കല്. ആഹ് ന്നാ ശെരി.
ഉച്ചക്ക്ണ്ടാക്കിയ ചോറൊക്കെണ്ട്. പഷെ അതൊന്നുഞ്ഞിപ്പാരും കഴിക്കൂല. ബാക്കി ചെലപ്പോ ബാലൻസൊക്കെ വരും.
അയ് ശരി ആര വൂട്ടിൽ തോനെ ആൾക്കാരുണ്ടോ? കൊറെആളുണ്ടോ?
ഇല്ലേ ഞാനസ്ബൻഡും കുട്ടികളും ഇമ്മീംഇപ്പിംഅത്രോ ഉ
എല്ലാർക്കും ചായിം ദോശന്നെയാവുല്ലേ
ആഹ് അങ്ങനായിക്കും അ ആഹ് പിന്ന ന്നെ വൈകുന്നേരം വെക്കും ആണ് ഉപ്പ് തിന്ന പറ്റൂല. പിന്നെന്ത
വേറെന്താ സുഖാണ്
ഉം
ഉം ഏ
വീട്ട് പോവലില്ലേ ചോയിക്ക
വീട്ടില് പോയാ കൊറച്ചീസം രണ്ടീസം മുന്നേ പോയിന്നു അനിയത്തിടെ കൂടെ നിക്കാൻ വേണ്ടീട്ടെ ഓള് ഗൾഫ് പോയി
ന്നലെ പോയി അപ്പൊ ഓള കൂടെ
സ്കൂ സ്കൂളൊഴിവാക്കിക്കില്ലേ
ആഹ് ഇസ്കൂളൊഴിവാക്കിച്ചാ സ്കൂൾ നീ ന്ന് നന്നയി പക്ഷെ വെള്ളിയാഴ്ച പോയി തിങ്കളാഴ്ച ഒരിസത്തെ സ്കൂള് പോയി തിങ്കളാഴ്ച വൈകിട്ട വന്നെ മദ്രസ പോവും അതാണ് മദ്രസ എടുത്തൊന്നല്ല ഇവിടുന്ന് കുറച്ച് പോവാനുണ്ട്
ആഹ് ആഹ്
ഉം
അപ്പൊ പിന്നെ അങ്ങനെ പോയി നിക്കൂലേ ഇനീപ്പൊനാ ഇന്ന് പോണതോ നാളെ പോണൊണ്ടോ
ഇല്ലല്ല്യ അങ്ങനെ പോകുന്നില്ല എല്ല വെള്ള്യാച്ചോന്നും പോകുന്നില്ല
ഏഹ്
എപ്പേങ്കിലൊക്കെ
ആഹ് ആഹ്
മദ്രസ് മദ്രസല്ലേ വെള്ളിയാച്ചായാലും മദ്രസ്ണ്ട് ഷെനിയും ഞായറും മദ്രസല്ല
ആഹ് ആഹ്
അന്ന് കൊറച്ച് കൂ കൂടുതൽ നേരം പഠിപ്പിക്കണ ദിവസോണ്
ആഹ് അതെ അല്ല കൊറെ അല്ലെങ്കി എക്സാമ്ണ്ടാവും വർക്ക്ണ്ടാവും ഒക്കെണ്ടാവല്ലോ എന്തെങ്കിലുക്കെയിട്ടുണ്ടാവോല്ലോ നീ ഞയറു ഒ എല്ല ഇപ്പൊ പോയിട്ടില്ലപ്പൊ ഏ ജസ്റ്റ് പോയി പോരും അങ്ങനെള്ളു പിന്നൊക്കെ വെക്കേഷൻ ഇല്ലൊരഞ്ച് കിലോമീറ്റർ
ആയ് ശരി
ത്രേള്ളോ
ഉം രണ്ട് വീടും കൂടി പേര് വരിയാവൂല്ലേ
ഏഹ് ആഹ് അങ്ങനെ പോയോണ്ട് വരും ഇന്നിപ്പോ ആങ്ങള വരികയാണെന്നക്ക് ഗൾഫ്ന്ന് വന്നേണ് പോയിട്ടില്ല നി നാളെ ഒന്ന് ജസ്റ്റ് പോണം
അത് ശരി
പ്പോ കൊറേ വിളിച്ച് വരാൻ വേണ്ടിനാണ്ട് പക്ഷെ എനിക്ക് പോവാൻ പറ്റീല്ല ഇനി നാളെവന് ക്ലാസ് ഉണ്ടാവു കൊണ്ടേ
ആഹ് ആഹ്
അപ്പ പിന്നെ പഠിക്കാനുമുണ്ട് അപ്പോന്നെ ആ ക്ലാസ്സൊക്കെ പോവില്ലേ നി നാളെ ക്ലാസക്കെ വിട്ടിട്ട് പോണം പോയി പോര ഉ മദർസും ഉണ്ട് വല്യോന് ഇവർക്ക് പിന്നെ മദർസ് സ്കൂൾ ഒരു സെയിംമാവണ്ടേ പിന്നെ അങ്ങനെയാണ് പോകും മറ്റേത് അങ്ങനെയല്ല രാത്രിയാണ് മദർസ് വരെ ഉ അവിടെ അവിടെങ്ങനെ രാത്രി പകല മദർസ്
പകലാണ് പകലാണ് ആറരക്ക് തുടങ്ങും
ആഹ അപ്പൊ സുഖാണല്ലേ അത് കഴിഞ്ഞന്നെ ഉ അയിന് നേരത്തെ കടക്ക കടന്നാ മതിയല്ലോ
ആഹ് നേരത്തെ കിടക്കൂല
ആഹ് എന്നാലും സ്കൂളിലത്തെയൊക്കെ പഠിക്കാനേ ടൈം കിട്ടുകയുംചെയ്യും
നേരത്തെ കിടക്കാൻ ഭയങ്കര മടിയായിരുന്നു മോനുപിന്നേം കെടക്കും മോളുതീരെ കെടക്കൂല
ഇവിടെയഞ്ചുമുതല് നൈറ്റാണ് മദ്രസയുളളത് അഞ്ചു മുതലന്തിക്കാണ് മദ്രസയുള്ളതിവിടെ
അതുശരി ഏങ്ങനെയെത്ര മണിക്കു പാസുചെയ്ക
എട്ടുമണിയാകുമ്പോൾ കഴിയും ഇവിടെ കുറച്ചടുത്താണ് അതുകൊണ്ടുനടന്നുതന്നെ പോകലും പോരലുമൊക്കെ
ഉച്ചക്കുപോയിവരുവോ
ആഹ് നമ്മുടെ കുട്ടികളൊക്കെയുണ്ടവിടുന്ന് അപ്പമങ്ങനെ ഈ കൊല്ലം പോകും ഉം അങ്ങനെപോരും പിന്നെ ശനിയും ഞായറും പകലാ സ്കൂളില്ലെങ്കിലു പകലു പോണം ആദിവസം മാത്രമേയുള്ളൂ അപ്പോ സ്കൂളിലൊരു ദിവസം മാത്രേമേയുള്ളൂ, രാത്രി
ഉം
ആഹ് പിന്നെ യപ്പൊചെറിയ കുട്ടിയെത്രയിലാ മദ്രസയ്ക്ക് പോണില്ലേ
ആഹ് അവളു രണ്ടിലാണ് മദ്രസ പോകുന്നുണ്ട്
ആഹ് സ്കൂളില് ആഹ് ആങ്ങളേ ആഹ് അദ്യമിങ്ങനെ എന്താ സ്പൂൻചേർത്തു വക്കൂമല്ലേ
ഏ
ആദ്യംസ്കൂളിലേക്കാണല്ലേ ചേർത്തേക്ക
ആഹ ആഹ മദ്രസ ഫസ്റ്റ് കഴിഞ്ഞു
ആ വേറെന്തായെന്നിട്ട് ഫുഡൊക്കെ കഴിക്കാനായില്ലേ, എന്നാ ശരി ഞാൻ പിന്നെ വിളിക്കാട്ടോ ഓക്കേ
ഏ ആഹ് എന്നാ എന്നായികോട്ടേ കേട്ടോ
ആഹ്